ആഹ എന്തൊക്കെ വിശേഷാസ് സുഖല്ലേ
ആഹ് സുഖാണ് ആഹ് കേക്കണില്ലേ
ആഹ്
ആ എന്തൊക്കെയുണ്ട് വർത്താനം
എന്താ സുഖാണ് ഇവിടെ എല്ലാവർക്കും സുഖം ഇവിടെ എല്ലാവർക്കും സു
അത ഉ ആഹ് സുഖാണ് കൊഴപ്പൊന്നും ഇല്ല
ആ എന്താ പരിപാടി ഓണക്ക ഒക്കെ വരിയല്ലേ ഇപ്പൊ പെരുന്നാള് കഴിഞ്ഞു പെരുന്നാള് എങ്ങനെയായിരുന്നു നിങ്ങ ആഘോഷിച്ചിരിന്ന്
പെരുന്നാളൊക്കെ അടിപൊളിയായിന്നു ഞങ്ങള് ഇവിടുന്ന് ഏ മനഷ്യന്റെ വീട്ടക്ക് വന്നു അവിടെ എല്ലാ ഫാമിലി അമ്മായും അങ്ങനെ എല്ലാരും വന്ന് നല്ല ആഘോഷിച്ചു പിന്നെ രാത്രിയൊക്കെ കുട്ടികൾ കളിക്കാനും മത്സരങ്ങളും അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാ രാത്രി ന്റെ ഉമ്മാന്റെ വീട്ടിക്ക് പോയി മ്മന്റ ഇതിലും എല്ലാരും അമ്മമാരും അമ്മായിയും കുട്ടികളും അങ്ങനെ എല്ലാരും നിന്ന് ഏ വന്ന് അവിടന്ന് എങ്ങാനും നാലോണം ആഘോഷിച്ച് രണ്ടു ദിവസൊക്കെ അവിടെ നിന്നിട്ടൊക്കെയാണ് പിന്നെ തിരിച്ചു പോന്നത് പോഴേക്ക് പോകലും കുളിക്കാം അങ്ങനെ എന്നാലും പിന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിട്ട് പാർക്കൊക്കെ ഇങ്ങ ജസ്റ്റ് ഒന്ന് അവിടെ അടുത്തല്ലേ പാർക്കൊക്കെ ഇങ്ങനെ പോയി കുട്ടികൾക്കൊക്കെ രസല്ലേ
അതെ ശരിയാണ് ഞാ
ഒക്കെ അടിച്ചു പൊളിച്ചു ഇങ്ങളൊക്കെ എങ്ങനെ പെരുന്നാള് അലോഷിച്ച്
ഞങ്ങള്ന്ന് വെച്ചാ നിങ്ങള മാരി തന്നെ ആദ്യം എന്റെ വീട്ടിലായിരുന്നു അലിയക്കെ വരാനുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഒരു കൊല്ലമായിട്ട് ഇപ്പ ഞങ്ങളെ വീട്ടിലും പരിപാടി ഉണ്ടാക്കലുണ്ട് പെരുന്നാള് ഏ നമ്മള് എല്ലാരും വിളിച്ചിട്ടൊക്കെ ഉണ്ടാക്കർ ഉണ്ട് അപ്പ എന്തായാലും അടിപൊളി ആയിരുന്നു ഇന്ന് ബിരിയാണിക്കെ വെച്ച് എല്ലാരൊക്കെ വിളി ച്ച് എ വാപ്പാടെ ഫ്രണ്ടൊക്കെ വന്നിട്ട് എ ഞങ്ങക്ക് നല്ലൊരു അടിപൊളി ആഘോഷയിരുന്നു ഫോട്ടോക്കെ എടുത്ത് നല്ല അടിപൊളി തന്നെ ആയിരുന്നു നിങ്ങള് ടൂറ് പോയ ഞങ്ങള് പെരിന്തൽമണ്ണൊക്കെ ചെറുതായിരുന്നു ട്രിപ്പ് പോയ മാ ഒത്തിരി ലേറ്റ് രാത്രി പോയിന്
ആഹ ഞങ്ങളും ജസ്റ്റ്‌ ച്ചിങ്ങനെ കുട്ടളിയംകൊണ്ട് മ മലമ്പുഴ പിന്നെ മണർക്കാട് ഒരു പാർക്കൊക്കെ വന്നിരുന്നല്ലോ എങ്ങനെ അവിടുക്ക അങ്ങനെ ഒക്കെ പോയി അന്ന് അന്നത്തെ ലോങ്ങ ആയിട്ട് രണ്ട് മൂന്ന് ദിവസ അങ്ങനെയ ഒന്നും പോയില്ല ഇങ്ങനെ ജസ്റ്റ് ഞാ അടടെക്കന്ന് പോയി കുട്ടികൾ ക്കൊരു സന്തോഷ അല്ലേ അതിനൊക്കെ വേണ്ടീട്ട് പിന്നെ ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം പോയി ക്ക് പോയി അവിടെയൊക്കെ നല്ല കളിക്കുന്ന എന്തും ചാടുൾസ് അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തു ഇന്തൊക്കെ തന്നല്ലേ പരുന്നള് അതൊക്കെ നമ്മൾ ചെറു പാതിലാവുമ്പോ ഇതിലും രസയിരുന്നു അന്ന് ഓണം പെരുന്നാള കാ നിക്കാ കാരം സ്കൂളിൽല്ല പരിപാടി നമ്മള് വീട്ടത്തത്ക്കെ ഒക്കെമ്പോ സ്കൂളൊക്കെ ഓണ പരിപാടി എന്ത് രസ തിന്നു പൂക്കള മത്സരവും ഉ പൂക്കള മത്സര രോം വടംവലി ഊറ് സുന്ദരിക്ക് പൊട്ട് തൊടുക ഉറിത്തല്ല് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതൊക്കെ നല്ലൊരു ഓർമ്മയാണ് അന്ന്. അന്ന് അത് വലിയ ഇതായിരുന്നില്ല പക്ഷെ ഇപ്പ ക്കാലോചിക്കുമ്പോ അന്നത്തെ ദിവസം ആയിട്ടിണ്ടെങ്കി ആ ആ സമയം ഇനി വന്നിട്ടിണ്ടെങ്കിന്ന് ആലോചിക്കും അതിന പൂക്കളിടലും ആ പൂ ക്കള മത്സരോം ഒക്കെ നല്ലൊരു
പിന്നെ ഓണത്തിന് ഓണസദ്യ ഓണം ഞാ നക്ക സ്കൂളിന്ന് എല്ലാ കൊല്ലവും കി ട്ടിയിരുന്ന് അതൊക്കെ മറക്കാനാവാത്ത ഒരു അനുഭവങ്ങളാണ് ഓണം. ക്രിസ്മസ്സൊക്കെ ക്രിസ്മസ് അതേമാതിരി നമു മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ക്രിസ്മസ് ക്രിസ്മസിന് നിങ്ങളവിടെ ഇങ്ങനെ പുൽക്കൂടൊക്കെ നിർമ്മിക്കാറുണ്ട് അടുത്തൊക്കെക്രിസ്
അവിടെ അടുത്തൊരു മൂന്നാല് വീടുണ് ക്രിസ്ത്യൻസ് അവിടെ ക്രിസ്മസിന് മുന്നെ കരോള് പോവുക പുലിക്കൂട്ണ്ടാക്കുക ഞങ്ങള് രാത്രിയായ ആ പുലിക്കൂട് കാണാൻ പോകും അതില് അവര്ങ്ങനെ ചെല്ലുമൊക്കെ യറ്റു തോറന്ന് നല്ല സ്വീകരണണംരുന്നു പിന്നെ കരോള് പോല്ലോ അതിന്റെ പിന്നെ കൂടെൊക്കെ ഞങ്ങൾ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്തൊക്കെ കരം ച്ചാല് ലാസ്റ്റ് ഇരുപത്തി ഈ ക്രിസ്മസ് ഇരുപത്തിഞ്ചായിത്തേക്കും ഇരുപത്തിനാലാംതി ഇരുപത്തിമൂന്നാംതിയക്കെ യിട്ട് ഇല് പന്ത്രണ്ട് മണിക്കൊക്കെ പോകും അതുവരേ ഉറങ്ങാതെ കാത്തു നിന്ന് അതിന്റെ കൂടെ പോകും അവ ക്രിസ്ത്യൻസിന്റെ ഒക്കെ വീട്ടിൽ പോയിട്ട പോലെ പുടൊക്കെ ഇതാക്കുമ്പോ കേക്ക് കൊടുക്ക മുട്ടായി അപ്പ അത ഞങ്ങൾക്കും തരുല്ല കേക്ക് മുട്ടായി അങ്ങനെ തന്ന്
അതെ ജാതി വിറ്റ് അതെ കേരളത്തിലത് അറിഞ്ഞ എന്നാലും ഒരുപാട് ആഘോഷങ്ങളാണല്ലേ അതില ഇപ്പോ ജാതി ഇപ്പ നമു നമ്മെ മുസ്ലിംസിന് പെരുന്നാള് ഹിന്ദുക്കൾക്ക് ഓണം പിന്നെ ക്രിസ്ത്യൻസിന് ക്രിസ്മസ് അങ്ങനെ ഓരോ പരിപാടിയണ്ട് ജാതി മത തൊന്നും നോക്കാതെ
നമ്മളെല്ലാം ആഘോഷിക്കും ഉം വിഷു ആണെങ്കിലും പടക്കം പൊട്ട് ചുറ്റും പൂ ഒത്തിരിയാട്ടും അങ്ങനെ ക്രിസ്മസ് ആണെങ്കിലും കേക്കും മുറിച്ച കിട്ടും പുലിക്കൂട് കാണാൻ പോയിട്ടും ഓലെ കണ്ട് ഓന്റെ കൂടെ പോയിട്ടു അങ്ങനെ
അതെ നമ്മ-
ഫണ്ട് കരണടുക്കുക
ആ ന്യൂ ഇയർ ന്യൂ ഇയർ പറയുമ്പം അത്രം തന്നെ നമുക്ക് കൊല്ലം ആ- ആദ്യം സ്കൂളിൽ പോയിട്ട് ഞങ്ങൾക്ക് ന്യൂ ഇയർ ഫ്രണ്ട് തെരെഞ്ഞടുക്കാം പിന്നെ അതിന് വേണ്ട ഗിഫ്റ്റ് കൊടുക്ക- അത് ചെറുത് വലുത് ആവട്ടെ അത് നമുക്കൊരു നല്ലൊരു- സന്തോഷം തരുന്ന ഒരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും ഉം
പിന്നെ പെരുന്നാളൊക്കെ ഇങ്ങോട്ട് കൂട്ടുകാരത്തിെ വിളിക്കും വീട്ട്ക്ക് ഓണത്തിന് ഓല് നമ്മളെ അങ്ങ് - എന്നിട്ട് ക്ഷണിക്കും അവിടെ പോയി സദ്യ കഴിക്കും ഇവിടെ വന്ന് ബിരിയാണി ഒക്കെരു നല്ലൊരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ് സ്കൂൾ ലൈഫ് ആലോചിക്കുമ്പോ തന്നെ അതൊക്കെ ഓർമ - അതു മായ്രിയാ. ഈ ഓണം, ക്രിസ്മസ് പെരുന്നാള് അങ്ങനെയൊക്കെല്ലേ.
ആ.. അതൊക്കെ തന്നെ പിന്നെ അതുപോലെ തന്നെ വിഷു. വിഷു എന്തുക്കൾക്കാച്ചേരും ഇപ്പോ നമ്മളിപ്പോ ഇരുപത്തേരാവിന് നോമ്പ നോമ്പ് ഉണ്ടാകുമ്പോ നമ്മളിപ്പോ ഇരുപത്തേരാവിന് കൈ പൈസ കൊടുക്കുന്ന മാതിരി അവര് വിഷുവിന് കൈനീട്ടം ലഭിക്കും അതേമാരി
ഉം ഹാ വിഷുന്ന് തലേ ദിവസം പടക്കം പൊട്ടിച്ചിട്ടും കെണി കണ്ടിട്ടും
അതെ അവർക്കൊരോ വിശ്വാസമാണ് രാത്രി അവർ ഉറങ്ങില്ല വിഷുവിൻറെ തലേന്ന് തന്നെ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല കാരണം എവിടന്നല്ല പടക്കം പൊട്ടും കരുതീറ്റാ ചെറിയ ചെറിയ പടക്കങ്ങളൊന്നും അല്ല ണ്ടാവുക അത് നമുക്കൊരു നമുക്കൊര അനുഭവം തന്നെയാണ് അവർക്കും ഏഹ് വിഷു ആഘോഷിക്കാനും നമു ക്ക് പടക്കങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിക്കാനും കഴിയൂല്ലേ
ഉം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് എന്തായാലും വിഷു ഓണം അതൊക്കെ എല്ലാം പ്രാവശ്യം ഇവിട ത്തന്നെ സ് സ്കൂളിലാണെങ്കിൽ ഞങ്ങക്ക് ഓണത്തിന് സദ്യ കി കിട്ടലുണ്ട് ഓണത്തി ഓണ ത്തിന്റെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ ഒരു രണ്ടു ദിവസം ഒരു ദിവസം ഈ ഓണപരിപാടിക്കായിട്ട് മാറ്റി വെക്കും അത് കഴിഞ്ഞ് പരിപാടികൾ കഴിഞ്ഞ് സദ്യയും കഴിച്ചിട്ടേ പോരുക പല വിധ സംസ് സ്കൂളിന്റെറെ വകയായിട്ട് ഓണ സദ്യയാണ്
അതെ പിന്നെ എന്താ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ അതുമല്ല എ എനിക്ക് എൻന്റെ വീട്ടില് എന്നു വെച്ചാല് എന്റെ ഉപ്പ നിൽക്കണ അടുത്ത്ന്ന് എൻറെ ഉപ്പാന്റെ ഫ്രണ്ട് ഫ്രണ്ട്സുകളൊക്കെ ഇപ്പോ എല്ലാവർക്കും ഹിന്ദുക്കളും മുസ്ലീങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവര് പാലട പായസം പിന്നെ ഓണത്തിന് അവരുണ്ടാക്കിയ പച്ചക്കറികളൊക്കെ ഞങ്ങക്ക് തരാറുണ്ട് അതേമാതിരി ഞങ്ങളും ഈ പെരുന്നാക്കൊക്കെ അവരെ വിളിച്ച് സൽക്കരിക്കാറുണ്ട് ഞങ്ങള് ഏ ബിരിയാണിക്ക് വെച്ചാ അവരെ വിളിച്ച് ഞങ്ങൾ സൽക്കരിക്കും അതൊക്കെ ജാതി മതൊന്നും നോക്കാനില്ല ഞമ്മള് മനുഷ്യന്മാരല്ലേ അപ്പൊ എല്ലാ ആഘോഷങ്ങളും ആഘോഷിച്ച് ജീവിക്ക ക്കം ന്നാണല്ലോ
ഉം അതൊക്കെ നമ്മ എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ ആഘോഷിച്ച് എല്ലാത്തിലും പങ്കിട്ട് എന്താല്ലേ സ്കൂൾ ലൈഫ് ന്ന് അലോയ്ക്കുമ്പ അപ്പൊ തന്നെ എന്തൊക്കെയോ ഓർമ വരുന്നു ഇല്ലേ ക്രിസ്മസിനൊക്കെ യേശുവിനൊക്കെ ഉണ്ടാക്കി പുൽക്കൂടൊക്കെ ഉണ്ടാക്കും എൽ ഈ ഡീ ബൾബ് വെച്ച് കത്തിച്ച് അങ്ങനെയൊക്കെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ത്
അതെ കേക്കൊക്കെ കട്ട് ചെയ് ത് ഞങ്ക്ക്കു ഉണ്ടാവാറ്ണ്ട് ഓരോ ക്ലാ സ് ഓരോ ബാച്ച് ഓരോ കേക്ക് വാങ്ങിയിട്ട് മുറിക്കാ. ഓരോ ക്ലാസ്സില് ല്ലോൽക്ക് എന്നിട്ട് കൊടുക്കാ. ഇന്നട്ട് ബാക്കി ഉണ്ടെങ്കിൽ ടീച്ചർക്ക് കൊടുക്കാ. അതൊക്കെ പ്പളും ഉണ്ട്. ഇപ്പത്തെ കുട്ടിയേള് ഒന്നും കു ടി അടിപൊളിയായി ചെയ്യുന്നുണ്ട്. നമ്മളും പണ്ട് കാലത്ത് മായ്രിയല്ല.
ആ പണ്ട് എല്ലാത്തിനും ഒരു ഒരു പരിധി ഇട്ടിന്നു ലിമിറ്റ് ഇട്ടിന്നു. ഇപ്പൊ പിന്നെ അതില്ലല്ലോ. പ്പൊ കുട്ടിയേൾക്ക് ടീച്ചേഴ്സൊക്കെ അത്രയും ഫ്രണ്ട്സ് കൂ പ്പം പഠിക്ണോലെ പോലേണ്. നല്ല ഫ്രണ്ട്സ ആയി ആഹ് അതൊട്ടായി ന്. നമ്മള് പഠിക്ണ അത്രീം സ്ട്രീറ്റും ഇതൊന്നു ഇല്ലപ്പൊ.
ഇല്ല. ഇപ്പൊ കു നല്ലൊരു ടീച്ചറ് ന്ന്ല്ല നെലക്ക് അവരെ സന്തോഷിപ്പി കു ട്ട്യള് ഇപ്പോ ആദ്യത്തെ മാതിരി അടിക്കൊന്നുല്ല അവ ർക്ക് ന്നെച്ചാല് ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോ ഇപ്പോ ടീച്ചർമാരൊക്കെണ് കൂടുതരുണ്ടാവല് കുട്ടി കുട്ട്യാളൊപ്പൊക്കെ ആദ്യൊന്നും അത്ണ്ടായിരുന്നില്ല.
ഉം ഇപ്പത്തെ കുട്ട്യൾക്കൊരു ക്കണത്രക്കും സ്ട്രിക്റ്റും അ് നിയമങ്ങളൊന്നുല്ല ഒക്കൊരു കൂട്ടുകാരെ പോലെ തന്നെ ടീച്ചേഴ്സും പരിപാടിക്ക് ടീച്ചേഴ്സ്ുമാരും പങ്കെടുക്കും്പ
ആഹ ഇപ്പോൊ ഡാൻസിനൊക്കെ ട ടീച്ചേഴ്സൊക്കെ കുട്ടികൾക്ക് പറഞ്ഞഞ് കൊടുത്ത് സ്റ്റേജിലടക്കം കുട്ടികൾപ്പം പിന്നെ അതുപരെെ നമ്മളിപ്പോൾ ഓരോ ഫോണിലൊക്കെ റീൽ കാണില്ലല്ലേ ടീ നമ്മളൊക്കെ ആദ്യംെന്ന് വെച്ചാൽ ടീച്ചർമാരെക്ക കാണുമ്പോൾ പേടിച്ചച്ച് ഓടിയിരുന്നു ഇപ്പത്തെ കുട്ടികൾക്ക് ടീച്ചർമാര് പറ്റന്നല്ല അവരൊക്കെ കൂട്ടുകാരെ പോലെ കുട്ടികളെ വേദനിപ്പിക്കാതെ അടിക്കാതെ പഠിപ്പിക്കാണ് ഇപ്പൊ
ഉം നല്ലൊരു എന്താണ് ടീച്ചർമാര കമ്പനിയണ ഇപ്പോ ടീച്ചേഴ ന്റെ ബർത്ത് ഡേ ആഘോഷിച്ചിട്ടും പ്രെഗ്നന്റ് ആണെങ്കിൽ മാംറ്റോപ്പി ഗിഫ്റ്റ് കൊടുത്തിട്ടും മം ട്യൂബി ആഘോഷിച്ചിട്ടും അങ്ങനെ ടീച്ചേഴ്സും കുട്ടികളും ഒരുപോലെ നല്ലൊരു ഇതൊക്കാണ്പ്പോൊ
അതെ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞപ്പ നമ്മുടെ കേരളത്തില്ൽ കൂടുതൽ പിന്നെ നമ്മുടെ തൃശ്ശൂർ പൂരം ഈ തൃശ്ശൂർ പൂരത്തി നിക്കാറില്ലേ കൂടുതൽ ആനകളൊക്കെ കൊടുന്ന് ഒരു മറക്കാൻ പറ്റാത്തൊരു പഭാവാണ് ഈ തൃശൂർ പൂരം അതിനെ കുുറിച്ച് നിങ്ങൾക്ക്െന്താ അഭിപ്രായം
ഓ തൃശ്ശൂർ പൂരൊക്കെ സ്കൂളിൽ ലീവ ഉണ്ടാാവും നല്ലൊരു വല്ിയൊരു പൂരാണ് തൃശ്ശൂർ പൂരൊക്കെ വിടിച്ചിട്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോ തിരക്ക് ഭയങ്കര ബ്ലോക്കും തിരക്കും നമ്മക്ക്ണ്ട് അങ്ങിട്ട്ന്നും വല്ലാതെ ഉള്ളിക്കണ് കേയറാൻ പറ്റുവൊന്നല്ല അപ്പൊക്കന്നെ തിരക്കും അതൊണ്ട് പിന്നെ കൊറച്ചണ്ട് തിരിച്ചു പോന്നു കാരണം കേരളത്തില ആകുമ്പോൾ ഹിന്ദുക്കള് മാത്രംന്നല്ലോ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവാരും ഒരു പോലെ ഉ ചെയ്തല്ലേ
അതെ ആഘോഷങ്ങള്ൾ എന്നൊക്കെ പറഞ്ഞ ആഘോഷങ്ങള്ൾ എന്നൊക്കെ പറഞ്ഞപ്പ തോന്നണ്ട് അതൊക്കെ പറഞ്ഞാ തീരി ഇല്ല അപ്പൊ ഞാൻ പിന്നീട് വിളക്കണ്ടിട്ടോ
ആഹ ആയിക്കോട്ടെ ശെരി പിഞ്ഞല് വിളിക്കണ്ടന്ന
ആ ശരി